ഹലോ
എന്തൊക്കെയാ വിശേഷങ്ങള്
നന്നായിപോണ് അവിടെ
ഓഹ്‌ നന്ന് നല്ലസുഖം
ആഹ്‌ എന്തോ പണി
പണി ഉം ഇപ്പോ ഇപ്പോ ഫ്രീയാണ് അതൊണ്ടാങ്ങനെ വിളിക്ക്
ചായകുട്ച്ചോ?
ഓഹ് കുടിച്ചു ഇങ്ങള്ക്കുടിച്ചോ?
ആഹ്‌ കുടിച്ച്ടിച്ച്
എന്താ സ്പെഷ്യല്?
സ്പെഷ്യലെന്താ പലഹാരങ്ങളൊക്കെണ്ട് അതന്നെ ഞവടെ അല്ലല്ല കടേന്ന് വേട്ച്ചത്
ആഹ് ആഹ് ആഹ്
അവടെന്താ?
ഇവടെ പഴമ്പൊരി
ആഹ് എന്തെങ്കിലും വിശേഷം എന്തേണ്ടോ ദിവസം വിശേഷ ദിവസം എന്തേലും എന്തേലും പരിപാടിയാണ്ടായിട്ടുണ്ടാക്കിയതാ ബർത്ത്
ഇല്ലല്ല ഇവടെ എടക്ക് ഇണ്ടാക്കും എടക്ക് വാങ്ങും എട അധികം വേടിക്കലാണ്
ആഹ്
ഏഹ് ഇവടെ നിർബന്ധാ എണ്ണക്കടികള്
ആഹ് അവടെ അങ്ങനെ തന്നെ ഉമ്മക്കെക്കെ
ആഹ്
ഉം എന്നിട്ട് അല്ല അല്ല ഞാൻ പഠിക്കാ
ആഹ് എത്രലാ പഠിക്കുന്നെ
ഞാൻ പ്ലസ് റ്റു
ഏതാ?
ഞാ കോമേസ്
കോമേസാ
ആഹ് നിങ്ങക്ക് കല്യാണം കൊയപ്പൊന്നുല്ല
ആഹ് ആഹ്
നിങ്ങടെ കല്യാണം യ്യിഞ്ഞതാ
ആഹ് കല്യാണം കഴിഞ്ഞു
കുട്ടികളുണ്ടോ?
ഒരു മോള്ണ്ട് ഒന്നര വയസ്ള്ള
ആഹ് ആഹ് ഹസ്ബൻഡ് ഇവടെ ഇവടെ നാട്ടിലാ
ആഹ് നാട്ടില്ണ്ട്
ആഹ് വീട്ടില്ലാരാക്കെണ്ട്?
വീട്ടില് ഇപ്പോ ഹസ്ബന്റിന്റെ പൊരേല് മൂത്തച്ഛൻ ഹസ്ബന്റിന്റെ ഏട്ടനും വൈഫ് മ രണ്ടു മക്കളും പിന്നെ അനിയനും വൈഫും ഞാനും ഓരും പിന്നെ മോ ഒരു മോളും ഉമ്മേം ഉപ്പേം
നിങ്ങള് ജോയിൻ ഫാമിലി ആയിട്ട് നിക്കാ വീട് ഇട്ത്ത് താമസിക്കാതെ എല്ലാവരും ഒപ്പനോം
ആഹ് മ്മ് കൂട്ട് കൂട്ടുകുടുംബം
ആഹ്
ഇനി പോണം എന്ന് തോന്നുമ്പോ അങ്ങനെ പോവാം അങ്ങനെ പ്രശ്നങ്ങളൊന്നില്ല
ആഹ് അപ്പോഴന്നെ കൊഴപ്പല്ല എല്ലാരും അടിപൊളിയമ്പോന്നെ
ആഹ് എല്ലാരും ഒരുപോലെയാ കൊഴപ്പം ഇതുവരെ കുഴപ്പങ്ങളൊന്നുവില്ല ഇനി അങ്ങോട്ട് ഇല്ലാണ്ടിരീ ക്കട്ടെ പിന്നെ എന്തൊക്കെയാ ഫുഡൊക്കെ വെച്ചെ
ഫുഡ് ഇപ്പം ചിക്കൻങ്കറിയുണ്ട് പിന്നെ ഞ്ചള് ചോറിട്ട് ആഹ് അവടെ
നിങ്ങള് ഫുഡോക്കെ വെക്കുവോ?
ഞാന് ആ അങ്ങനെ ഉണ്ടാക്കൊന്നുല്ല ഇമ്മാണ് കൂടുതല് ഞാനത് നമ്മള് ഈ നോമ്പൊക്കെ മ്മള് സ്നാക്സ് ഉണ്ടാക്കൊല്ലോ ഉം അതന്നെപ്പെ എല്ലാരും പറിണ്
വേറെ
ആ ചോറ് അറിമ നമ്മള് ഇണ്ടാക്ക്ന്ന മെത്തേഡ് കാര്യങ്ങൾ അറിയാം ഞാൻ ഇണ്ടാക്കി നോക്കിട്ടില്ല കറി ഇണ്ടക്കാൻ അറ്യ.
ആഹ് അത്ര അത്ര മതി
ആഹ് കറിക്കെ ഇണ്ടാക്കാറ്യാ പിന്നെ ആമ്മള് ഇത്. ഇത്ണ്ടാവുല്ലോ സ്നാക്സ് ഇണ്ടാക്കുലെ ഇന്ന് പറ്ഞ്ഞാ ഈവനിങ്‌ സ്നാക്സ് ഒക്കെ ആ അതൊക്കെ ഇണ്ടാക്കാം. നമ്മള് നോമ്പാവുമ്പോ മുപ്പത് ദിവസും ഞാൻ തന്നെ ഇണ്ടാക്കാ
ആഹ് ഞാനും അങ്ങൻത്തൊക്കെ ഇണ്ടകാ
ആഹ് അത് നല്ലോ അറ്യ കയ്മട്ണെ കൈയിട്ടുമാകാ അത് നല്ലോ ഇണ്ടാക്കും പിന്നെപം പിന്നെ ഫുള്ള് ആ പാസ്താ ന്യൂടിൽസ് അങ്ങൻത്തൊക്കെ ഇണ്ടാക്ക ല്ല ആഹ്
ഓരോന്ന് യൂട്യൂബഠ്ച്ചും
ആഹ് അഹ് കാണതന്നെ അ മീ സ്യരിയാണ് കഴിഞ്ഞോളൂ
ആഹ്
ഇമ്മ എപ്പളും പറിം പണിട്ക്കണ്ട ഇങ്ങെയ്ര്ന്നോ
അല്ല അത് നോക്കണ്ട സ്വാഭാവികം.
ഇഞളെത്രവരെ പട്ച്ചീനി
ഞാന് പ്ലസ് ടു കഴിഞ് ടി ടി സിട്ത്താ
ആ അപ്പം ജൂബ്ണ്ടൊ ഇന്നട്ട്.
എങ്ങനെ
ജോബ്ണ്ടൊ ഇപ്പം
ആഹ് ഇപ്പൊ ടീച്ചിങ്ങായി വർക്കെയ്തിന്നു. ഇപ്പ മോൾ ചെറുതായതോണ്ട് ഓൺലൈനിൽ ലേക്കാക്കി
ആഹ് എങ്ങെനെ വെല്യ ഹൈ ലെവൽ ക്ലാസാ
ആള്ളാ ഹൈ ലെവൽ ക്ലാസാർണാ
അങ്ങനെല്ല ഈ ടെൻത്ത് അങ്ങനെ
ഞാന് ട്യൂഷന് ടെൻത്ത് എയ്റ്റ്ത്ത് നയൻത്ത് ഒക്കെ ഉണ്ട്
ആം
അല്ലാണ്ട് സ്കൂള്ല് പോകുമ്പം ഈ മോണ്ടിസോറി ടീച്ചറില്ലേ
അ എന്താ
മോണ്ടിസോറി അറീലാ പ്പൊ ഇപ്പൊ ഫുള്ളതാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എയ്തോ ക്കിയാലെല്ലെ യൂട്യൂബില് അടുച്ചോക്കിയാലും മതി നമ്മള് ഏഹ് അതായത് ഇപ്പോ ബുക്കിലിലെല്ലാതേയും പഠിപ്പു വര നമ്മള് ഓരോരോ സാധനങ്ങള് കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്ക്യ.
ആഹ് ആഹ്
പൊറത്ത് ക്കല്ല സ്കോപ്പാ അതിന്.
ഇന്നാ പൊർത്ത്ക്ക് കൊയ്കോളി.
പൊറ്ത്ത്ക്ക് പോണെന്ന്ണ്ട്. ഹസ്ബന്ഡ്.
ആഹ് ഹസ്ബന്റ് ഇബെടെ നാട്ടിലാല്ലേ. ആഹ് ഇന്നാ ഇങ്ങള് ഒറ്റക്ക് പൊയിക്കോളി.
കാന് പിന്നെ മഴൊക്കെണ്ടോ
മഴ കൊറവാണ് ഏഹ് ഈവനിങ്ങല്ലോ ണ്ടായിർന്ന്.
അഹ് അഹ്
അവ്ടെ ഇണ്ടാവും.
ആഹ് ഇവടെയ് ചാറി അങ്ങനെ കളിക്കുന്നുണ്ട്.
ആഹ് രണ്ടീസെയ് ഏയ് ഇവിടെ അങ്ങനത്തെ പ്രശ്നോന്നൂല്ല
അഹ് അഹ്
എടക്കേതേലും വരും അതൊന്നും ഇല്ലാവില്ല
ഉം ഉം ഉം
ചെറിയരീതി എന്നാല് ആർക്കും അപകടം കാര്യങ്ങളുള്ള പോലത്തെ ഒന്നും ഉണ്ടാവില്ല ചെറുതായി എന്നാലും പൊതരല്ലോ ഉം കല്ലൊക്കെ അങ്ങനാവുമ്പൊ ഉം അല്ലാതെ പ്രശ്നൂല്ല അവടെ
ജയ്ച്ചാ മതി
ആഹ് അവ്ടെന്തേണ്ട്
ഇവടെണ്ടായിരുന്നു ഒരു ഒരു ഇതീലെണ്ടായിരുന്നു ഇപ്പല്ല
ആഹ് ഉം ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട് സ്വന്തം വീട്ടില്
സ്വന്തം വീട്ടില് ഉമ്മണ്ട് ഉപ്പണ്ട് ഏട്ടനിണ്ട് അനിയത്തിയെണ്ട്.
ആഹ് അനിയത്തിനെ കണിഞ്ഞ
ഇല്ലില്ല കഴിഞ്ഞിട്ടില്ല ഓള് ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ ഫാഷൻ ഡിസൈനിങ്ങിനെട്ക്കാൻ ചേരാൻ നിക്ക
ആഹ്
എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് നമ്മളെ കയ്യിലെണ്ടെങ്കിൽ ഡിഗ്രി ആണെങ്കി ആ മൂന്ന് വർഷം വെറ്തെ പോവും പിന്നെ പി ജി ക്ക് കേറണം അപ്പ അയ്നും നല്ലെ ഇങ്ങനെന്തേലും പഠിച്ചിട്ട് പിന്നെ സൈഡായിട്ട് ഡിഗ്രി ഓൺലൈനായിട്ട് പഠിക്കലായിരിക്കും ഏറ്റും നല്ലത്
ആഹ് അത്‌ ശ
ഉം ആഹ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്ത് ട്ടിള്ളത് അപ്പൊ പിന്നെ ഓളേം അങ്ങനിതാക്കാന്ന് വിചാരിച്ച്
ആഹ് ഇന്നോട് ഇപ്പം ഞാനാദ്യം ഇതേപോലെ വിചാരിച്ചീന് പ്ലസ് ടു കഴ്ഞ്ഞിട്ട് കോഴ്സെന്തെട് ക്ക്പ്പ നാലൊല്ലല്ലേ ഡിഗ്രി അപ്പം കോഴ്സെന്തേട്ത്തിട്ട് പോവാന്ന് വിചാരിച്ചീനി
ഉം
പിന്നേണ് ഇപ്പം ഏഹ് കസിൻസെല്ലാരും പറയ്ണത് പോയ്ക്കോ ഞങ്ങളന്നിപ്പ പെട്ടിരിക്കാണ് എൻജോയ്മെൻ്റൊന്നുംല്ല്യ അപ്പ മിസ്സയ്യെണ്ടി വരും റിഗ്രറ്റടിക്കണ്ട അങ്ങനേണ് ഇങ്ങനേണ്ന്നൊക്കെ പറയ അപ്പിനി രണ്ട് മനസ്സില് ഇങ്ങനെ പിന്നെന്താ ഇപ്പൊ സർട്ടിഫിക്കറ്റിന് വാല്യൂണ്ടല്ലോ ഡിഗ്രീന്റെ
ആഹ് ഇണ്ട് വാല്യു ഇണ്ട് എഹ് എത്താന്ന് വെച്ച്ണ്ടെങ്കി ഇപ്പങ്ങളാടെങ്ങനെയാ ഈ പിന്നെ വേഗം കെ ട്ടിക്കുന്ന ഫാമിലിയാ
ഏയ് ഇന്റെ ഫാമിലി അങ്ങനല്ല
എത്രേം പഠിക്കാന്ന്ള്ളതാ
എത്രയുംന്നല്ല ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആഹ് ഏകദേശം നല്ലൊരു നെലേലെ ത്തണം
ആഹ് ആഹ് അങ്ങനെയാണെങ്കി ഏറ്റോം നല്ലത് പിന്നെ ഇത് സയ് ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതുപോൽത്തെ എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകൃതായിട്ട്ള്ള കോഴ്സെട്ക്ക ഇപ്പൊ ഇന്റനിയത്തി ഫാഷൻ ഡിസൈനിങ് എന്താണ് ഗവൺമെന്റ് അംഗീകൃതായിട്ട്ള്ളതാ ഇട്ത്തിട്ടിള്ളത്
ആഹ് ഗവൺമെന്റ് ജോബ് പോലെല്ലെ
ആഹ് ആഹ് അംഗീകൃതാ ആയിട്ടുള്ള ഏതെങ്കിലൊരു ജോലി അതായത് ആഹ് ഏതെങ്കിലൊരു കമ്പിനില്
ആഹ് പിഎസ്ഇ ഒന്നെ നോക്ക് പിന്നെ ഞാൻ ശല്യമാണ് കൂട്ടിയാ കൂടൂലാ വിചരിച്ച്
പി എസ് സി ഒക്കെന്ന് പറഞ്ഞിട്ട് ഉണ്ടെ അതൊക്കൊരു ഭാഗ്യം അത്രേ പറയണൊള്ളൂ ഞാനിപ്പെ ട്രൈ ചെയ്തോണ്ട് നിക്കണ്
ആഹ് ന്നാലും ഞാൻ കിട്ടല്ണ്ടാവൂല ഇക്ക് പൊ ഇക്ക് പൊതുവേ പഠിക്കാൻ കൊറച്ച് മടിയാ
അതൊന്ന് നോക്കിക്കൊ അത് പറ്റുവാണെങ്കി അത് നോക്കിക്കൊ അല്ലാന്ന് ഉണ്ടെങ്കി അയിന് കൂടെ ഇത്പോലെ എന്തെങ്കിലും ഡിജി ഒരു മാർങ്ങോ അങ്ങനെ എന്തെങ്കിലും എട്ത്തിട്ട് പിന്നെ എന്തായിട്ട് സൈഡായിട്ട് ഡിഗ്രി പഠിക്ക അത് കഴിഞ്ഞിട്ട് പി ജി അങ്ങനെ
ആഹ് ഞാൻ വിയാരിച്ച് കസിൻസ് പോലെയിങ്ങനെ എല്ലെങ്കില് ഒന്നെങ്കി ഡിഗ്രിക്ക് പോവാ അല്ലാന്ന്ണ്ടെ ഡിസ്റ്റൻസ് ആക്കി ഇടത്തിട്ട് സി എം എ ക്ക് ചേരാൻ പറഞ്ഞു ഞാൻ കൊമേഴ് ആണെഡി അപ്പെ ഇനെ കൊറെ ആൾക്കാര് സിഎംഎ ക്ക്ഇപ്പം പൊറത്താണല്ലൊ വേക്കൻസി അമക്ക് ക്ക് ചെലപ്പം പൊറത്തപ്പോവാൻ പറ്റിട്ടിയില്ലെങ്കിലോ ഇവടെ നിന്നിട്ട് പ്രത്യേയിച്ച് കാര്യയെന്നുമില്ല
കൊറെ കോഴ്സ്കൾ ഉണ്ടല്ലോ
ആ കൊറേണ്ട് പിന്നെ ഞാന് ഏവിയേഷൻ നോക്കാന്നുള്ളൊരു ഇതില് ഇങ്ങനെ നിന്നീനി കൊറെ
ആഹ്
ആഹ് ഒന്നും നോക്കാം പ്ലസ്ടു ഏട്ടാ
ആഹ് ആഹ് ആഹ് ഇപ്പൊ നല്ലോണം അതിലെ ആഹ് അതില് നല്ലോണം നോക്കി നല്ലോണം പഠിക്കി പിന്നെ കോമേഴ്സ് നോക്കുമോ ഉം ഉം ഉം
ഞാന് ആ കൊമേഴ്സ് കമ്പ്യൂട്ടർകൊമേഴ്സ്
ആഹ് കൊമേഴ്സാവുമ്പം പിന്നെ നല്ല അക്കൗണ്ടിങ്ങും
ആ ഞാൻ ആദ്യം അക്കൗണ്ടന്റ് എന്നുള്ള രീതി എട്ത്തതേ പിന്നെ ഇപ്പെ എല്ലാരും അകൗണ്ടിങ്ങ് ഫീൽക്ക്ക്ക പോണത് ഫീൽഡെക്ക പോകണത് അപ്പൊ പിന്നെ ഞാൻ ഈവിചാരിച്ച് അഹ് ആഹ് അത് ഇണ്ടാവല്ല എല്ലാരും പറയും ആരും ഫീൽഡെക്ക പോണെ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ഞ്ഞാണ്ട് പിന്നെ ഇൻക്ക് മനസ്സിലയി ഇനി പഠിച്ചിട്ട് ഒരു വല്യാ കാര്യവൊന്നുമില്ല പിന്നെ പൊറത്ത് പോണ്ടിവരും പിന്നെ
എല്ലാണ്ട് ഏഹ് അധികം ആൾക്കാരില്ലാത്ത ഫീൽഡിലേക്ക് എറങ്ങിയാല് നമുക്ക് നല്ല ഇത് ഉണ്ടാവും വാല്യൂ ഉണ്ടാവും
ഉം ഇൻക്കൊന്ന് നോക്കണം
അങ്ങനെ എന്തേലും നല്ലോണം ബുദ്ധിപരമായി നോ ക്കി ചെയ്യ്‌ എന്തായാലും പഠിച്ച് കൊർച്ചൊന്ന് ജോലിക്ക് കഴിഞ്ഞിട്ട് എന്തെയ് ചെയ്താമതി കല്യാണം കഴിഞ്ഞാ
ഇങ്ങളെത്ര വയസ്സി കഴിഞ്ഞാ
ഞാ ഇന്റെത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടല്ല ഇരുപ ത്തി ഒന്ന് കഴിഞ്ഞെടെ
ആഹ് ആഹ് ആഹ് പഠിക്കണം ഇൻ ചൊവ്വാ
ഞാനും ഞാന് കല്യാണ നിക്കാഹ് കഴിഞ്ഞ് അയിന്റെ ശേഷം കൊറേ ജോലിക്ക് പോയിട്ടാണ് ഞാൻ ഇണ്ടാക്കിയെ നിന്റെ കല്ല്യാണം കഴിഞ്ഞത്
ഇങ്ങളെയെങ്ങനെ ഇത് ഇത് സംബന്ധമായിട്ട് കേറിയതാണോ അല്ലായിണ്ടെങ്കി പൊറത്ത്നിന്ന് ഷോപ്പിലങ്ങനെ സെയിൽസ് അങ്ങനെന്തെലൊക്കെ ആയി ട്ടങ്ങനെ കേറിയതോ?
എങ്ങെനെ?
ഇങ്ങെള് ഇപ്പട്ത്തെ കോഴ്സ്ന്റെ അതില് കേറിയതാണോ അല്ലാന്ന്ണ്ടെങ്കില് പൊർത്ത് വേറെന്തേലും ജോബിനോ?
അല്ലല്ല ഞാൻ ഇപ്പ ഞാട്ത്ത കോഴ്സിനേനി ഞാൻ ചേർന്നിനിയെ പിന്നെ അയിന്റെ എടക്ക് ഞാനാറുമാസം പി എസ് സി ന്റെ ക്ലാസ്സിന് പോയിരുന്നു
ആഹ് ന്നാ ന്നാ ഓകേ ട്ടോ ആ ഞാൻ ഫ്രീയാവുമ്പോ വിളിക്കാ
ഓക്കെ